ഹലോ അസ്സലാമു അലൈകും ആഹ് വലൈകും സലാം. ചെലാൻ പറയത് എന്നൊക്കൊലും പറല്ല ചായ കുടിചോ ഓ ചായൊക്കെ കുടിച്ചു. എന്താ കടി? കടി ബെന്നുണ്ടായിന് പിന്നെ ചിപ്സ് ഉണ്ടായിനി എന്റെ ഹസ്ബന്റിന് ചിപ്സിന്റെ പണിയാണ്. ആണോ ആഹ് അപ്പൊ എന്നും ചിപ്പിസ് ഇണ്ട് ലേ ഇല്ല എന്നൊന്നും കൊണ്ടിരില്ല എന്നോട അറിയ തിന്നാൻ പറ്റൂല കേടാണ് പറയും- ആത അതല്ലേ നല്ലവണത്തിന്ന് നാവ് തോലവും ചെയ്യും. ഞാനൊന്ന് ചിപ്സ് തിന്നാണ് വേഗം അഹ് ണ്ടാവും എല്ലാം നാവ് തോൽ പോവും.
ആഹ്..
ഇതുന്നാല് ആ ഹസ്ബൻഡ് പോയിയേക്കും ലേ ആഹ് പോയി. പ്പന്ന് ചായൊക്കെ കുടിച്ച് പോയി ഇന്ന ഇല്ല അന്ന് രാവിലെ കുറച്ച നേരം പണിയുള്ളൂ ഇനി ഉച്ചയ്ക്ക് വന്നതാ പിന്നെ പോയിട്ടില്ല. ആഹ് ചെലപ്പോ വേഴുനേരം വരെ ഉണ്ടാവും ചപ്പോ ഉച്ചവരെ ഉണ്ടാവുള്ളൂ അങ്ങനെ ആഹ് അങ്ങനൊക്കെ ആഹ് അഹ് മഴയുണ്ടോപ്പോ? ഇപ്പൊ മഴയൊന്നുഇല്ല അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൂടല് വരുന്നുണ്ട്. പക്ഷെ എന്നും തണുപ്പണ്ട തണുപ്പുണ്ട് നീച്ചാനും തോന്നൂലല്ലേ കടന്നാല് ആഹ് രാവിലെക്കെന്ന എണീ ക്കാനുള്ളരു ആ പ്രയാസം എത്രെ ല്ലേ അതെന്ന ആ ലീവ് ആവുമ്പോ നല്ലോംകടന്നു ഉറങ്ങാ അല്ലാത്തപ്പൊക്കെ വേം നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണ്ടേ ഫുഡ് കൊണ്ട് കൊണ്ടപോവലാ ഇല്ല കൊണ്ടു പോവാന്നുല്ല ആ ആ വീട്ടില് വന്നിട്ട് കഴിക്കലാ ആഹ് ഇവിടെ എത്തിട്ട് കഴിക്കും ഇ ഞ്ഞ് വൈകി വന്നാലും വൈകി കഴിക്കും അങ്ങനെ ആഹ് നമ്മളെ വീട്ടിൽ അല്ല ഫാസ്റ്റ് ഫുഡ് ഒര് കണക്കിന് തിന്നന്തിരിക്കൽ തന്നെ നല്ലത് ന ല്ലത് ആ പിന്നെ നമക്കിപ്പ വേണെന്നുണ്ടെങ്കി എപ്പൊ എപ്പളും നമ്മൾ കൊണ്ടുവരല്ലേ പിന്നെ പോരാത്തത് ഈ ഉണ്ടാക്കാനും മടിച്ചിട്ടുണ്ടെങ്കില് അല്ലെന്തില നമുക്കൊരു പൂതി തോന്നുമ്പ നമ്മള എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരയാണല്ലോ ഇപ്പൊ ആ അതന്നെ വേം നമ്മൾ സ്കൂൾ വിട്ട് വന്ന് പിന്നെ പറഞ്ഞാല് ഇപ്പ ആ കല്യാണങ്ങളൾ പരിപാടി ഇപ്പൊ എന്നും പരിപാടിയന്നേ അല്ലെങ്കിൽ നിക്കാഹ് പണ്ട്ള്ളോർക്ക് നമ്മക്കൊക്കെ കല്യാണം പറഞ്ഞ എന്തരുസന്തോഷം എനു അന്ന നല്ലൊരു ഭക്ഷണം കിട്ടൽ ഭക്ഷണം കിട്ട ഇപ്പം എന്നും ബിരിയാണി വീട്ടിൽ ആയാലും എന്നും അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം എന്ത ദിവസങ്ങൾ വരണം നമ്മക്ക് ഇപ്പങ്ങനെ ഒന്നുല്ല ഇപ്പ എന്നും ഭക്ഷണം എന്നിട്ട ആർക്കും നിലയും വിലയും ഇല്ല മക്കൾക്ക് വേണ്ട ആർക്കും വേണ്ട ആഹ് എല്ലാർക്കും അങ്ങനെന്നെ രാത്രി എന്താ പണിണ്ടാവ ഇനിയിപ്പ രാത്രി എന്ത ഇപ്പ ലീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുല്ല ഇ പ്പൊ ഞാൻ ഈ ഫോൺ മേൽ ഇ ങ്ങനെ നോക്കണ്ട് ഒന്നും ചെയ്യണില്ല എന്നോടെ എല്ലാരും പറീം ഒന്നിനെങ്കിലും പൊയിക്കൂടെ ഫ്രീ അല്ലേ എന്നൊക്കെ പറി എന്റെ ഹസ്ബന്റിന് ഇഷ്ടല്ല ഇങ്ങനെ ജോലി പോണത് വർക്ക് ചെയ്യുന്നതും ഇപ്പോ ഞാൻ കുറെ പറഞ്ഞു ഞാൻഎന്നാൽ ഇതിന് ചേരട്ടെ ന്ന് പറഞ്ഞാണ്ട് അന്ന ഒരു ഫ്രണ്ട് പറഞ്ഞപ്പളെ അങ്ങനെ ചേർന്നത് ആണ് ടെയ്‌ലറിങ്ങ് ഒകെ അറിയോ ഒന്നും അറിയില്ല എൻ്റെ ജേഷ്ഠത്തിക്കും അനിയത്തിക്കും ഒകെ അറിയും പക്ഷെ എനിക്കറിയില്ല ഞാൻ നമ്മൾ ഒകെ എങ്ങനെ കൽ കല്യാണം കഴിച്ച് വേം കല്യാണം കഴിഞ്ഞാണ്ട് കല്യാണം കഴിഞ്ഞു പോന്ന് ണ്ടാവും ലേ നിങ്ങൾ ഒകെ ആ പ്ലസ്ടു കഴിഞ്ഞാണ്ട് കല്യാണം കഴിഞ്ഞ് പോന്നതാ ഇൻ്റെ തും അങ്ങനെ തന്നെ ഞാൻ പ്ലസ് വൺ ആ സമയത്ത് ഒകെ പഠനം ഫുള്ളാക്കില ഇപ്പ താ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട് ഏ പ്ലസ് വണ് കഴിഞ്ഞപ്പത്തിന് കല്യാണം പ്ലസ് ടു പൂർത്തിയാക്കിയില്ലേ പ്ലസ് ടൂ പൂർത്തിയാക്കില്ല ഞൻ സയൻസ് ആണ് എടുത്തിരുന്നത് അന്നാണ് എക്സാം കൊണ്ട് പോയി വെച്ചത് ആ എന്റെ ഏട്ടത്തി അങ്ങനെ നീ പ്ലസ് വൺ ന്ന് കല്യാണം കഴിഞ്ഞു പിന്നെ ഒരു മാസം ലീവ് എടുത്ത പോതിന് പിന്നെ പ്ലസ് ടുക്ക് ഇത്ര ലീവ് എടുത്തോണ്ട് ഇനി കയറ്റൂല പിന്നെ ഓൾ ഇപ്പം എഴുതി എഴുതി എടുത്തു എഴുതി എടുത്തു
ഞാനും അങ്ങനെ വിചാരിച്ച ഇനി ഇപ്പ എന്തെങ്കിലും സ്റ്റാർട്ടിങ് തുടങ്ങിയ ന അങ്ങനെ കമ്പ്യൂറി ൻ്റെ എടു ആദ്യം മൂന്ന് മാസം കോഴ്സ് എടുത്ത് ഇപ്പൊ എട്ടു മാസത്തിന്റെ കോഴ്സ് ആഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടു മാസം കൂടെ ഉള്ളു
നാളോ ആഹ് ആഹ് അത് കഴിഞ്ഞ ജോലി ക്ക് പോവല്ലേ ഇന്ഷാ അല്ലാഹ് ഓൺലൈന് ആയി ട്ടാനോ പഠിച്ചത് അ അതോ എന്നും പോയിക്കാണ്ടാണോ പഠിച്ചത് പോണ പോ ര മൂന്ന് ദിവസാ ക്ലാസ് അയിൽ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും ഉണ്ട അവിടെ അയ്ന് ആ ആഴ്ചയിൽ പോണേക്കും ലേ കേറല്ല കാരണം സമയം ഉണ്ടാവൂല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ അതൊക്കെ വരുവാൻ ആകുമ്പൊത്തേക്ക് ഇങ്ങ്ട്എത്തണം ആഹ് അത്നെ കുട്ടികൾ വരുമ്പോൾ കഴിഞ്ഞാല് എല്ലാവാർക്കുംഉള്ളതൊരു പ്രശ്നമാണ് എന്റെ നാത്തൂവിനൊക്കെ അങ്ങനെ അക്കൗണ്ടൻ്റ് ഇതൊക്കെ പഠിച്ചൊക്കെ ചെയ്തിരുന്നു ജോലിയൊക്കെ വിളിച്ചു പക്ഷെ മക്കള് വരുമ്പോത്തേന് വീട്ടിലെത്തൂലാന്നൊരിത് ആ അതെ ഓരിക്ക് നമ്മൾ തന്നെ വേണം നമ്മള് ആരെക്കെ ഉണ്ടെന്നു പറഞ്ഞിട്ടും കാര്യമില്ല ആഹ് അതന്നെ
ഉ
ഭക്ഷണവും കാര്യങ്ങളും എന്തൊക്കോ പഠിക്കൻ ഉണ്ടാവല്ലോ ഇപ്പൊ ചെറിയ കുട്ടി ഇപ്പത്തെ എൽ കെ ജി കുട്ടിക്കൊക്കെ വല്യ വല്യ പഠിപ്പല്ലേ ആണോന്നോ അനിയൻ്റെ മോള് മുക്ക അടിച്ചില്ല ഫുള്ള് വായിച്ച് വിടാനാ അതന്നെയല്ലേ വല്യ പോലെ നാലല്ലത്തെലെ പഠിപ്പിപ്പക്ക എൽകെജി കുട്ടികളന്നെ പഠിപ്പിച്ച് അവരിക്ക്പനി ആയൊണ്ട് ഞാന് ഒന്നും വിട്ടോടുത്തില്ല വായിച്ചു വിടണം അപ്പൊ സ്റ്റാറിന്റെ ഒരു പരിപാടി വായിച്ച് വിട്ടാല് അന്നവർക്ക് സ്റ്റാർ പരിപാടിയാ- ആഹ് അല്ലെങ്കിൽ സ്റ്റാർ ഉണ്ടാവൂല അല്ലേ ആഹ് എൻ്റെ മോള് പറയുന്നേ വായിച്ച് വിട്ടില്ലേ മഞ്ഞാം വായിക്കേണ്ടാപ്പൊ ഉമ്മ ഉമ്മ ഇതെൻ്റെ സ്റ്റാറ്എന്നാ പനി ഇവക്ക് തുടങ്ങിയത് മൂന്നീസായേ ഡോക്ടറെ കാണിച്ചില്ലേ കാണിച്ചിട്ടില്ലേ ചേച്ചി കാണിച്ചു പോയി മരുന്നു കൊടുത്തുഞാൻപ്പ എന്റെ വീട്ടില് കൊണ്ട ഞെ വീട്ടില് പനിക്കാരണ്ടായോണ്ടേ പനിക്കാർ ഇവിടെ കൊണ്ടുവന്ന് ആശ്വാസായി അങ്ങനെ രാത്രി ഒമ്പര ആയപ്പോ ഞാൻ പറഞ്ഞ് ഓള് അവിടെ നിക്കും ഞാൻ വരണ്ടാന്നൊക്കെ പറയാ ഒമ്പതര ആയപ്പോൾ തുടങ്ങി കരച്ചിൽ ഉമ്മ വരണം ആദ്യം പറയും നിൽക്കുമ്പോ എന്തോ- പിന്നെ അകെ കോലം മാറൂല്ലേ പിന്നെ കോലം മാറി അങ്ങനെ പിന്നെ ഒമ്പതര ആകുമ്പോ വണ്ടി എടുത്ത് ഇങ്ങട് പോന്നേ ഇന്ന് ഹസ്ബന്റ് രാവിലെ ഇവിടെന്ന് അങ്ങോട്ട് പോയി ചെയ്തു ഞങ്ങളിവിടെ നിന്ന് ചെയ്തു ഇന്ന് എനിക്ക് സ്കിന്ന്കാണിക്കാൻ പോണം അപ്പൊ അതൊക്കെ പാടായോണ്ടിങ്ങനെ ഇവിടങ്ങ് നിക്കാന്ന് ഇപ്പൊ ഇനി മഴ ആയതൊണ്ടേ പനിക്കാലാണ് ഇപ്പൊ എനിക്ക് പനിയായ് ആ വൈറൽ പനി പനിച്ചിട്ട് മാറില ഒര്ത്ഞാൻ ഡോക്ടകാണിച്ചിട്ട് മാറില പിന്നെ വീണ്ടും കനിച്ചു വീണ്ടുകാണിചപ്പോ രക്തമൂത്രക്കെ ടെസ്റ്റ്‌യ്തു പ്പൊ പ്രശ്നങ്ങളൊന്നുല്ല വൈറൽപ്പനിയാണ് ആക്കംപോലെ മാറള്ളൂഞ് ഞമ്മക്ക്‌ത് മാറാഞ്ഞൊരു ബജറല്ലേ ചെയ്തിട്ടള്ളൂ ഇ എസ് റോ ബ്ലഡും എടുത്തു നോക്കിയിട്ടേ ഉള്ളൂ ചയന പോലെണ്ടായിരുന്നു പറ്റില്ലാന്ന് പറയണു മ്ഹ് അത് സരി മ ഹ് സ്കൂളില് കുട്ടികള്ങ്ങനെ ഓല് പനിയുള്ളോര് മിസ്ഇന്നലെഅതാപറഞ്ഞ ഒരാൾവന്നാ. വരര്ത് ന്നമാറാത വീട്ടതാവേറാള്ളോൽക്കുംകൂടിണ്ടാവാണവേറെള്ളോൽക്കുംവരാണ് ആ. ന സ ഞമ്മകാണി മറഞ്ഞലൊരു വിചാറുആണ് രണ്ടീ സൊക്കെ നോക്കുംമൂന്നാമത്തീ ദ് മാറഞ്ഞമ്മക്കൊരു ബേജാറുണ്മാറഞ്ഞമ്മക്ക് പേടിയാ ആ അഹ്സരിയാ. എനിക്കങ്ങി ഇൻക്കങ്ങനെപന്ചാലൊന്നും രണ്ടീസംണ്ട് വെൻമാറങ്ങനെ ഇക്കുറി പന്ചിട്ട് മാർണനല്ല്യ ഇക്ക് പേട്യയിട്ട്. ട്ട് ഹഹേ അയിലപിന്നെടെസ്റ്റ്ക്കെചെയ്തെ കാൺച്ചോ ആ പ്രശ്നങ്ങളൊന്നുല്ലാർഞ്ഞി ഇപ്പമാറി. ആഹ് ആഹ് ആഹ്ഞാനുങ്ങന ഇന്ക്ക്ണ്ട ല്ലെങ്കിൽ ഓൾറെഡി എന്റെ ശരീരം ഭയങ്കര ചൂ ട്ട ചൂട് ആഹ് ആഹ് ആമ് ആ തുമ്മ്ണോലെ ശരീരംഓൾചൂടാവോ ഭയങ്കരചൂട്ണ്ടാവു. ഇന്റസ്ബന്റിനങ്ങനെ എപ്പളും ചൂടാ ആഹ്, ആഹ് എപ്പളും ചൂടാ എന്റെ ശരീരം എന്നിട്ട് ഞാൻ പ്പളുംപനിള്ളമാതിര്യാ തോന്നാ ആഹ് പനിള്ളമാതിരി ആഹ് അങ്ങനെന്നെ ഹ് കണ്ണ് ചൊറിയലും ഇതൊക്കണ്ടോ കണ്ണ് ചോക്കലും, അവടെഞ്ഞ് രാത്രിക്കത്തെ ഫുഡോക്കെ റെഡ്യായോ ആഹ് രാത്രിക്കക്ക് ഫുഡ് ഒന്നും വാണ്ടല്ലോ എന്തങ്കിലൊക്കെ കഴിക്കും ഫ്രൂട് സ് അല്ലെങ്കില് മുന്തിരിയോ മാങ്ങേ ആഹ് ആഹ് ഫ്രൂട്ട്സായിരിക്കും ലേ എന്തെങ്കിലൊക്കെ ഒന്ന് ഇട്ത്ത് കഴിക്കും ക മുന്തിരിയോ അങ്ങനെന്തങ്കിലൊക്ക കഴിക്കും, പ്പാത്തി അങ്ങനൊക്കെക്കും ആഹ് ചപ്പാത്തിവല്ലാ ഇണ്ടാക്കലൊന്നുല പിന്നെന്താ മട് ആയ്ഷ് റ്റല്ലേ ഇഷ്ടമ്ന്ന്പറഞ്ഞാല് ഏഹ് മടിയാണ് ഇണ്ടാക്കാൻ അത് ഇങ്ങൻ എന്തക്കിലൊക്കെ ചെയ്യ് ക്കൊര് കറിം വേണം പിന്നെ ഈ പാക്കിങ്ങ് ചപ്പാത്തിണ്ടല്ലോല്ലെ, അത് അത്ന്ക്ക്ഷ്ട്ടല്ല ടേസ്റ്റിങ്ങക്കെ ഇണ്ട് ആഹ് ഞമ്മള്ണ്ടാക്ക്‌ണേന് ഒക്കുലല്ലോ പൊടിയൊക്കെണ്ടാവുമ്പോ വെറുതെ കേട് രുത്തി കളയണ്ടല്ലോ, ഹ്മ്മ് ആഹ് ആഹ് ആഹ് ഇവടപ്പ മഴ തൊടങ്ങി ഏഹ് മഴ തൊടങ്യോ ഇങ്ങളവടെ മഴ പോയോ? ഇല്ല ഇവടെ പെയ്ത് ട്ട്ല്ല ഇര്ണ്ട്ങ്ങനെ നിക്ക്ണേ ഒള്ളൂ ഇന്ന് പകല് കൊറച്ച് കൊറവാ മഴ ഇന്നല ഇന്നലെ, ഈ മൂന്ന് ദിവസം നല്ല മഴണ്ട്ന്ന് പറഞ്ഞെട്ട്ണ്ലേ ആഹ് ഇന്നലെ രാത്രി തൊട്ട് രാവിലെ വരെ പെയ്ത്ക്ക്ണ് ‌ പകലും ഫുള്ള് നല്ല മഴെനി അങ്ങനണ്ടായിനോ ഇന്നലങ്ങട്ട് ഇന്ന് മഴേ ആഹ് ഇന്ന്പ്പം പകല് കൊറച്ച് കൊറവ്ണ്ട് നാളെകല്യാണക്കള്ള വീട്ടാർക്കക്കൊളരു ഓരോ കാലാവസ്ഥ നിരീഷണം ആദ്യൊന്നും കാലാവസ് ത്ത നിരീക്ഷണ കേന്ദ്രം പറഞ്ഞാല് ശരിയാവുലെനി ശരിയാവൂലെനി ഇപ്പൊക്കെ കറക്റ്റാ ഇപ്പൊക്കെ ശരിയാണ് ആഹ് നമ്മളൊക്കെ പണ്ട് സ്കൂളൊന്ന് ലീവ് കിട്ടിയാല്ന്ന് വിചാരിച്ച കാലണ്ടായിനി അതന്നെ ഒര് ലീവ് ഇണ്ടാവൊള്ളൂ ഇപ്പ ഫുള്ള് സ്കൂള് ലീ ആഹ് ഇപ്പ ഫുള്ള് ലീവാ എന്നും ലീവാ ന്നമ്മളൊക്കൊന്നും ദുആര്ക്കലല്ലെ ആഹ് ദുആര്ക്കലാ ഇപ്പ സ്കൂൾ നിക്ക്‌നോ‌ൽക്ക് എന്നും ലീവാ ഓരോ ഇപ്പതാ നോക്ക് ഇപ്പത്തെ കുട്ട്യേൾക്ക്‌ ലീവ് ഇഷ്ട്ടൂല്ല, ഞായറ് വരെ പോണന്നാ ചിന്ത ഇഷ്ട്ടൂല്യ ഓൽക്ക് എന്തെങ്കിലും കട്ടി സ്കൂള്ല് പോണംന്ന്ള്ളൊര് അല്ലേ ഞായറ് വരെ കുട്ട്യേള് എറങ്ങാണല്ലോ പോറത്ത്ക്ക്‌ ഒര് ദിവസം ലീവ് കിട്ടിട്ട് വരെ പണ്ടത്തകാലും ഇപ്പത്തകാലും എന്തോര് വ്യത്യാസലെ നമ്മളെ ജീ ഓലെ ജീവിതും, ആഹ് അതന്നെ എന്തെയ്യാ ഇങ്ങള് ഓല് ജെൻസിയാണ്ന്ന് പറഞ്ഞാ ഞാൻ ജെൻസിയെന്നാണ് ഓല് യുവജന കാലല്ലേ ആഹ്
പിന്നെന്തൊക്കെ സുഖനല്ലേ
ല്ലേയ്ഖം തന്നെണ് എല്ലാർക്കും സുഖാ ഇവടെവീട്ടില്ള്ള ഇമ്മാക്കും എല്ലാർക്കും സുഖല്ലേ ആഹ് ആഹ് ആഹ് ഹലോ പോയി, ഓരോ കാര്യങ്ങള് ഇങ്ങനെ ഇണ്ടാവുമ്പല്ലേ ആഹ് പോർത്ത്ക്കൊക്കെ പോവേണ്ട് ടൂറൊക്കെ പോ വല്ലേ ഓഹ് പൊർത്ത്ക്ക് ഇപ്പ മഴ ആയരെ പോയിട്ടില്ല ലാസ് റ്റ്പ്പ ഇപ്പ മൈസൂര് പോയി വന്നു. അത്പ്പ ഇന്ന് ഈ പിന്നെ വേനൽ ആഹ് വേനൽന്റെ അവസാനം ഇപ്പ ലാസ്‌റ്റതാ അതായിത് യെ യെ ടൂറൊക്കെ പോവാന് ഇഷ്ട്ടള്ള ഇന്ക്ക് നല്ല ഇഷ്ട്ടാ ഇന്ക്ക് നല്ല ഇഷ്ട്ടാ പോകാന് എവിടിം പോവാൻ വിളിച്ചാ ച്ചാല് ഞാൻ വേം പോരും ആഹ്. പോകല്ലേ പോകല്ലേ ആഹ് പറഞ്ഞ് ഞാനാ സ്വയിര്യം കെട്ത്താ ഹസ്ബന്റ് പോരും, ആഹ് ഞാൻ പണ്ടക്കങ്ങനെ ആയിരുന്നു ട്ടല്ല, പക്ഷെ ഇപ്പൻക്ക് നല്ല ഇഷ്ട്ടാ അല്ല ഇൻക്ക് പൊറത്തെറങ്ങാന്നഞ്ഞെ പറഞ്ഞാ ഭയങ്കര ഇഷ്ടാ ഞാൻ ചെലപ്പം വെറ് വെറുതെ പറി പ്പോയാലും ചായ കുടിച്ചാൻ പോയാലും ഫുഡ്‌ കഴിക്കാൻ പോയാലും ഞാനും പറയലുണ്ടിപ്പോ അങ്ങനെ ആഹ് അതൊരു ഇഷ്ടമാണല്ലോ അവൾക്കിങ്ങനെ ചായ കുടിച്ചു പക്ഷെ കേടായിരിക്കുവോ കേടായിരിക്കും ആഹ് അതന്നെ എപ്പളും പോണ എട മാസത്തിലൊരിക്കെക്കെ പോം ഏ ഞങ്ങള് അങ്ങനൊന്നുമല്ല അത ആഴ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ആഹ് ചായ കുടിക്കുവോ ഏഹ് ആഹ് വെന്തക്കടീം ചായേം വേണം വന്തായി മാറീലെ ആന്നല്ലേ മ് അതിലെടക്ക് പുറത്ത്ന്ത് ആവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിലൊക്കെ ചായുടിച്ചും അല്ലാതെ ചായുടിച്ചാനായിട്ട് ആഹ് ആഹ് അങ്ങനെ ഞാനല്ലെങ്കിലും ഈ ചായപ്രിയ മ് ചായപ്രിയ
ആഹ്
ആഹ് എവിടുന്ന് എത്ര കിട്ടിയാലും കുടിക്കും ഹസ്ബൻഡ് എപ്പോഴും ചീത്ത പറയും ഞാൻ മെയി തൃപ്തിയാവാണോങ്കി ആഹ് എല്ലോം ചായേം കുടിച് അലർജിക്കാർക്ക് അതിന്റെ ചൂട്ങ്ങനെതാക്കേണ്ടിവരും എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ചൂട്ങ്ങ തട്ടണ ഇഷ്ട ഈ ഏലപ്സി എപ്പോഴും എപ്പോളും ചൂടങ്ങ നല്ല ചൂടുള്ള വെള്ളം ചൂടുള്ള ചായ അങ്ങനെ ചൂടുലിങ്ങനെ കിട്ടണം എനിക്കും അങ്ങന്നെ അതാണൊരു സമാധാനം ഈ അലർജി ഉള്ളോരൊക്കെ ഒരു സാമ്യം ആരിക്കും ആഹ് ങ്ങനെ തണുപ്പ് ജ് ജ് അലർജിയൊക്കെ ഉണ്ടെങ്കില് നോമ്പിനാണെങ്കിൽ പോലും ഇന്നോട് വെള്ളംണ്ടാക്കും പറയും പിന്നെ എനിക്ക് തണുപ്പ് വാണ്ട സോറി കാണാൻ കഴൂല
ആഹ്
ആഹ് തണുപ്പ് തട്ടിയ തുമ്മും ഒരു മണിക്ക് രാത്രി നല്ല ഇരിടത്ത് കിടക്കണം വെളിച്ചം ഇഷ്ടല്ല ആഹ് വെളിച്ചം ഇഷ്ടല്ല അങ്ങനെയൊക്കെന്നെ ആഹ് ഹാ ഓരേ കാറ്റഗറി അലർജിയാണ് വല്ലാത്തൊരു ബുദ്ധിമു ട്ടാണ് അതെന്നും ഉണ്ട് ന്ന് അതെന്നോ തുടങ്ങിയേക്കണ് ന്നായി ക്കോട്ടേ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ ഇല്ലല്ലല്ല ശെരി ഇങ്ങോട്ട് വിളിക്കാല്ലൊ ല്ലേ
ആഹ് ആയിക്കോ
ആയിക്കോട്ടെ ആഹ് ശരി